ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആഹ് കേൾക്കുന്നുണ്ട് പിന്നെ ആ കിടക്കാ സമയായി
ഉം കിടക്കാൻ സമയല്ല കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്
ആ എന്തേലും വർക്കിലോ കാര്യങ്ങളിലോ ആണോ
അല്ല മാങ്ങ അയച്ചോണ്ടൊക്കെയ
ഓ ഇപ്പൊ മാങ്ങാ സീസൺ ആണല്ലോ ഏത് ഏത് മാങ്ങയാ?
അയ്യ ഏത് വാങ്ങയാന്ന് അറിയില്ല
ആഹ് ഇവിടെയും വീട്ടില് ഒരുപാട് മാങ്ങ പിടിച്ച് കിടക്കുന്നുണ്ട് ഭയങ്കര മധുരം മാത്രള്ള വാങ്ങ ഇല്ലേ അത്
ആഹ് ആ ആഹ് ആഹ്
അതിനെ കൊറെ പഴുപ്പിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം പക്ഷെ കൊറച്ചേ ഞങ്ങളെ മാവിൽ കിട്ടുള്ളൂ ഒരു അഞ്ചാറ എണ്ണം ഒക്കെ എന്തെേലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വല്ലം കേൾക്കുന്നുണ്ടോ
ആഹ് ചെറുതായിട്ട്
അത് ഡിസ്റ്റർബ് ആവല്ലോ പിന്നെ എന്താ ഫു ഫുഡ് കഴിച്ചത്
ഉം ചോറ്, സാമ്പാർ, കടുക്ക ഫ്രൈ എന്താ കയിച്ചത്
ആ ഞാൻ പുട്ടും ബീഫ കറിയും എന്തോന്ന കഴിച്ചത്
ഉം വീട്ടില് ഉണ്ടാക്കിയതാ
ആ വീട്ടിൽ തന്നെ ഉച്ചക്ക് അതായിരുന്നു പിന്നെ അതന്നെ നൈറ്റ് റ്റ്ത്തേക്ക് നമ്മളങ്ങ് ആക്കി പിന്നെ ഇന്ന് എവിടെയെലും ഒക്കെ പോയോ പുറത്തു വല്ലോംപോയോ
പൊറത്ത് അവിടെയും പോയിട്ടില്ല അപ്പം ഒരു രണ്ടു ദിവസം മുന്നെ പോയിരുന്നേ ഇനിയിപ്പോ ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങള ഒരു സ്ഥലത്ത് ഇങ്ങനെ പോവാൻ പ്ലാൻ
ആണോ എന്തേലും വർക്കിന്റെ കാര്യത്തിനോ വല്ല ആണോ
ആഹ് അവിടെ ഒരു ഒരു പ്രൊജക്ട് പോലെ സംഭവ
ആഹ് കൂട്ടുകാരൊക്കെ ഉണ്ടോ അതോ ഒറ്റക്കാണോ
അല്ല അല്ലല്ല ഫ്രാൻസ്ണ്ട് ഞങ്ങളൊരു എട്ട് ആൾക്കാര്
പോയിണ് അപ്പം പോകുമ്പം മറ്റ് സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ പറ്റു വായിരിക്കില്ലേ പിന്നെ പിള്ളേർ എ കൊറെ പേരുള്ളപ്പോ പിന്നെ
ആ കൊറെ ആൾക്കാരുണ്ടാക്കുമ്പോ പിന്നെ ആ് അതെനെ അവിടെ സ്റ്റേ ഗാനങ്ങളൊന്നും റെഡി ആക്കിട്ടില്ല വിളിച്ചു ചോദിച്ചിണ്ട് രണ്ട് സ്ഥലത്ത് ഒന്ന് പോയി നോക്കിട്ട് ശരിയാക്കാം
ആഹ് വിളിക്കുന്നതിനേക്കാള് നല്ലത് പോയി നോ ക്കി നോക്കുന്നായിരിക്കും പിന്നെ ചെല സ്ഥലങ്ങളിലെ ഫുഡക് ക്കെ ഭയങ്കര മോശായിരിക്കും. നമ്മളാദ്യമേ എമൗണ്ട് എല്ലാ അടച്ചിട് ട്ട് പിന്നമ്മക്കവിടുത്തെ ഫുഡ്ടൊന്നും ന് കഴിക്കാൻ പറ്റിയില്ലെങ്കി പിന്നെ തിരിച്ച് തരത്തൂല്ല പൈസ
ഉം അവിടുത്തെ ഫുഡ് പൊ തുവേ മോശാന്ന് ങ്ങനെകേക്കാ
ആ അതെ അതെ ഇത് ഏതാണ് സ്ഥലം
എർണാകുളത്ത്
ആ അപ്പൊ അവിടെക്കെ നല്ല ഫുഡ് ഇതാണ് പ്രശ്നാണ് എന്റെ റിലേറ്റീവ്സിലെ കൊറെ ആൾക്കാരൊക്കവടിണ്ട് അപ്പൊ അവരൊക്കെൊക്കെ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ട് ഹിമോഗ്ലോബിന്റെക്കൗണ്ട് കുറയുന്ന് പോഷക ഹാരം അതൊന്നുല്ല, ആ അങ്ങനെ ഒരാളിപ്പോ കണ്ടിന്യൂ കണ്ടിന്യൂസായിട്ട് എപ്പഴും പനി പിടിക്കും ആക്ക്. അങ്ങനെ ചെന്ന് ഇപ്പോ നോക്കിയപ്പോ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട്ല്ല വൈറ്റമിൻ ഇല്ല എല്ലാം കൊറവ് ഡെഫിഷ്യൻസി ഭയങ്കര
അയ് ശെരി അവിടെയാണോ പഠിക്കുന്നെ
അന്തോ ഒരു കോഴ്സ് എടുക്കായിരുന്നു പിന്നത് ഓൺലൈ ഓൺലൈനാക്കി
ഉം ഉം ഉം
ആ ഇനി പിന്നെ എന്തോ എക്സാം എന്തോ എഴുതിയാമതി അതുകൊണ്ട് പിന്നെ ഫുള്ള് കോഴ്സിന് രണ്ടു മാസ ത്തേക്കോൺലൈനാക്കിട്ട്
ആഹ് ഹോസ്റ്റൽ ഫുഡ് കഴിച്ചിട്ടാ
ആഹ് അവിടുത്തെ പൊതുവെ ഹോസ്റ്റൽ ഫുഡ് അത്ര മെന ഉള്ളതല്ലന്നാ കേട്ട
അതെന്താണ് എരിക്കും വൃത്തില്ലായിട്ടുണ്ടാക്കണത് കൊണ്ടാണോ എന്താ സംഭവന്താ
വൃത്തില്ലാതെ അതുഒരു കാര്യമാണ് പക്ഷെ അവര് ഭയങ്കരായിട്ട് പൈസ നമ്മളേ ന്ന് വേടി ക്കുന്നതിനൻസരിച്ച് നമുക്ക് ഫുഡ് പ്രൊവൈഡെയ്യില്ല, നമ്മളേന്ന് മാ സിമം അവർക്ക് ലാഭം കിട്ടുന്ന അത്രയും എടുത്തിട്ട് വളരെ കൊറച്ചെമൗ ണ്ടിലായിരിക്കും നമുക്ക് ഫുഡ് സെർവെയ്യാ, ഒരു ചിക്കൻ കറി ആഹ് മറ്റേ കറിന്നൊക്കെ പർഞ്ഞിങ്ങനെ മെനൂല് കാണിക്കുന്ന ണ്ടെങ്കിലും ചിക്കൻ ക ചിക്കൻ കറിയൊക്കെ ഭയങ്കര വെള്ളം പോലെയൊക്കെയ ചെല ചി ക്കനൊന്നുംവേവാത്ത രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക്
ആഹ് അത് ശരി
കുറച്ച് പിന്നേയും ഫുഡ് കൊറയ്ക്കും ഉം പ്പം നിങ്ങളെ പോവുമ്പ എല്ലാരു ഒന്ന് ശ്രദ്ധി-
ആഹ് പിന്നെ ഉം താണെങ്കി ഫുഡിന്റെ ഒര് കഥയായിരിക്കും
ഉം പിന്നവിടെ മഴയൊക്കെ എങ്ങനെയിണ്ട്
രണ്ടൂസായിട്ട് ഇങ്ങനെ പെയ്യുന്നുണ്ട് അങ്ങനെ വല്യാതായിട്ട് പെയ്യ്ണൊന്നുംല്യ പിന്നെ ഇടിയും മിന്നലൊക്യായിട്ട് അങ്ങനെ ഉണ്ട്
ഓ ഇവിടെ ഇടിയും മിന്നല് കാര്യങ്ങളൊന്നുല്ല ക്ഷെ ഇന്നലെ
ഉം
പകൽ സമയത്ത് നല്ല മഴയും കാര്യങ്ങളൊക്കെണ്ടായിരുന്നു
അയ്ശരി
ഉം ആഹ് ഇന്ന് പിന്നെ പിള്ളേർക്ക് സ്കൂളൊക്കെ തൊറക്ക്ന്നോണ്ട് ന്ന് ഇവടെ അധികം
എന്തോ ഭാഗ്യത്തിന് ഇന്ന് മഴയൊന്നും പെയ്തില്ല. പെയ്തായിരുന്നെങ്കില് ന്നെ നനഞ്ഞ് പോകേണ്ടി വന്നേനെ എല്ലാർക്കൊരു ഇതായിനി. പിന്നെ കൊടുകൊച്ചുങ്ങളെ ക്കെന്ന് കൊണ്ടാക്കുന്നേല്ലേ.
ആഹ് സ്കൂളൊക്കെ തൊറന്ന്ട്ട്. ആഹ്
അവ്ടെ പൊടി കൊച്ചുങ്ങള് വല്ലെ ണ്ടോ അവ്‌ടെക്കെ?
ഇവ്ടെ വീട്ടിലില്ല്യാ. അട്ത്ത്ള്ള വീട്ടിലൊക്കെ ണ്ട്.
ഉം. വടെ ഇവടെ ഇപ്പം ഞാനൊരു റിലേറ്റീവിന്റെ വീട്ടിക്കാ. അവ്ടെ അങ്ങനെ രു ചെറിയകൊച്ചുണ്ട്. ഓനങ്ങനെ രു വ വൺ വീക്കിനുള്ളില് ങ്ങനെ പ്ലേ സ്ക്കൂള്ളാക്കാൻ വേണ്ടിയിരിക്കാ
ഓഹ് ഹോ ആഹ് ആഹ്
പിന്നെ സിനിമക്കൊക്കെ പോവോ സിനിമെക്കെ കാൺണെ ഇഷ്ടാണൊ?
സിനിമയൊക്കെക്കെ പോവൽണ്ട്. പ്പം ലാസ്റ്റ് ഏതാ കണ്ടേ. ലാസ്റ്റ് മോഹിനിയാട്ടാന്ന് തോന്നുന്നു കണ്ടേ.
ആഹ് എങ്ങനെണ്ട് ഇഷ്ടപ്പെട്ടോ?
അഓഹ് ഇഷ്ടപ്പെട്ട്. നല്ല കോമഡി സിനിമ. കൊറേ ചിരിക്കാനൊക്കെണ്ട്. ദൃശ്യം കൺ ട്ടില്ലാ. കാണണംന്ന് ങ്ങനെ വിചാരിച്ച്. കാണാ
ആഹ് പക്ഷെ ങ്ങനെ ആദ്യമേ പോയി കാണുന്നേക്കും നല്ലേ. ഇല്ലെങ്കി ഒരുപാട് സ്പോയിലർലാട്ടൊ അന്ന്ട്ട് പിന്നെ കാണാം പറ്റില്ലെന്ന് വെക്കും. ഞാനൊക്കെ ഒരു എന്ത് ക്ക് തോന്ന്ന്നെ എറങ്ങിട്ടൊരു രണ ണ്ടിന്നെന്ത് പോവാ ആഹ് രണ്ടിന്ന ന്ന് ഞാ പോയി കണ്ടു.
ആഹ് അത് ശ
രണ്ടാം ദിവസം രാത്രി എന്തോ സെക്കൻ് ഷോ എന്തോ ആണന്ന് തോന്ന് ണു പോയി കണ്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് എന്താണെന്ന് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യ്ന്നതിന് അപ്പൂർവായിട്ടാത്. നമുക്ക് എക്സ്പെക്ടെയ്യാൻ പ റ്റ്ണില്ലാ. അഹ് ദൃശ്യം വണ്ണും, ടൂവും അങ്ങനെ ന്നെ ആയിര്ന്നല്ലോ? അതേ ലെവലെന്നെ ത്രീയും ആക്കി.
ഉം ഉം
ഉം ന്തായാലും മാക്സിമം തിയേറ്റർൽ തന്നെ പോയി കാണാനൊക്കെ നോക്കാ. പിന്നെ ഇഷ്ടോള്ള ഫുഡൊക്കെ ന്താ കഴിക്കാറ്? എന്തെലും ഹോബീ സെക്കെ ണ്ടോ വീട്ട്ല്?
ഹോബീസൊക്കെ പണ്ടൊക്കെ ണ്ടേര്ന്ന് പക്ഷെ ഇപ്പം ങ്ങനെ ഫുള്ള് ഫോണ് ത് ങ്ങ നേയിട്ടാണ്.
ആണല്ലേ. ഹോബീസെന്താണ്?
ങ്ങനെ വരക്കൊക്കെ ചെയ്തിരുന്നു. ചെറ്തായിട്ട് പിന്നെന്താ ഈ ക്രാ ക്രാഫ്റ്റൊക്കെ ങ്ങനെ ചെയ്യേര്ന്ന്
ഉം. ന്നെ ഞാനൊരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് എപ്പോഴൊക്കെയൊ ങ്ങനെ പെയിന്റിംഗ്, ങ്ങനെ ആൾക്കാരെ പടം വരയ് ക്കാ. പിന്നെരു ബുക്കിന്നർത്ത് സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാ. ആഹ് എന്തൊ ഇന്നെ കൊറേ ചാർട്ട് പേപ്പർ വെച്ച് ഫ്ലവർ ണ്ടാക്കാ. ബൊ ഇണ്ടാക്ക ആഹ്. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പിന്നെ, സഡൺ ആയിട്ട് ഇതെല്ലാം അങ്ങ് നിർത്തി.
ആഹ്, പിന്നെ, ഫോണില്ല് ഇങ്ങനയി. റീൽസ് കാണും. അങ്ങനെ എങ്ങനെ സമയം വെറുതെ പോവാണ്.
ആഹ്, തന്നെ, തന്നെ ഇപ്പം ഫോൺ വന്നതിന് ശേഷം പിന്ന എപ്പോഴും ഫോണിലായി. പിന്നെ, പഴയ മ്യൂച്ച് പുറത്
ബുക്കൊക്ക വായിക്കന്ന് പണ്ട് പക്ഷെ ഇപ്പ ബുക്ക് ഇണ്ട് പക്ഷേ. വായിക്കണില്ല.
ആഹ്, ഞാൻ പിന്നെ പണ്ടേ ബുക്ക് വായിക്കാറില്ല. എന് ക്കെന്തോ ഞാന് ഇത്വരത് തുടങ്ങി വെച്ചിട്ടില്ല. ഇപ്പോഴും എന്റെ തന്ന എനിക്ക് ഭയങ്കര ബോറടിയാണ്. എനിക്ക് ഫൂള്ലൊരു ബുക്ക് വായിച്ചിരിക്കാനോ, ഒരു പത്ത് പേജ്. കണ്ടിന്യൂസ് ആയിട്ട് വായിക്കണമെങ്കിലൊക്കെ ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു.
ആഹ്, ആഹ്
എന്തോ, പൊതുവെ ഇഷ്ടമല്ലാത്തോണ്ടായിരിക്കും ബുക്ക് വായിക്കില്ല. പക്ഷെ, ബുക്ക് ഒക്കെ
ഇപ്പ കിട്ടിയൽ നല്ല രസ വായിക്കാന്. നല്ലൊരു ഹാബിറ്റ് അല്ലേ
ആഹ്, നല്ല ഹാബിറ്റ പക്ഷെ ഞാനത് ക്ഷീലിക്കാത്തൊണ്ട് എനിക്ക അത് അത്ര അറിയില്ല. പക്ഷെ, ഈ ബുക്കൊക്ക സീരീസോ, മൂവീസൊക്ക, ആക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. പിന്നെ, ഒരുപാട് സീരീസ് കാണ മൂവീസ് അതൊക്കെ ഞാൻ കാണാറുണ്ട്.
ഉം, ഉം, ഉം
ഉം, ഇപ്പൊ വീട്ടില് കുറച്ച് സമയോ കാര്യങ്ങളോ കിട്ടിയാല് ആദ്യം ഏതോലും സീരീസ് ചെയ്ത് നോക്കും. അല്ലെങ്കി, എന്തെലും നല്ല റിവ്യൂസ് ഒക്കെ ഉള്ള മൂവീസ് ഒക്കെ ഉണ്ടെങ്കില്, അത് ഇരുന്ന് കണും. അതാണ് ഇപ്പോഴത്തെ മെയിന ആയിട്ടുള്ള ഇൻട്രസ്റ്റിഗ് ഹോബി. ഒക്കെ പിന്നെ വർക്കിലോട്ട് കടക്കും. പിന്നെ, ഇതൊന്നും പറ്റത്തില്ല ല്ലോ? ഏറ്റവും കൂടുതൽ ഇത്. ന, ഈ സീരീസ് ഒക്കെ കണ്ടിരിക്ക ഡിഗ്രി തുടക്കത്തിലൊക്കെ ആയിരുന്നു. പ്ലസ് ടു, കഴിഞ്ഞിരുന്ന സമയത്തിൽ പ്ലസ് ടു, പ്ലസ് വൺ, പ്ലസ് സമയത്തൊക്കെ ആയിരുന്നു.
ആഹ്.
പിന്നെ ഡിഗ്രി സെക്കൻ് ഇയർ തേഡ് ഇയർ ഒക്കെ ഭയങ്കര സ്പീഡപ്പില് പോയി അ കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ, ഇപ്പ അതങ്ങ് മാറ ഉം, ഒരു കെ ഡ്രാമ ഒക്കെ കാണുവോ?
കെഡ്രാമ പണ്ട് കാണലിണ്ടരുന്നു. പക്ഷെ പിന്നെ, എന്തോ, പിന്നെ, ഇംഗ്ലീഷ് സീരീസ് ഒക്കെ ആണ് കാണ
ആഹ്, ഒക്കെ, കെ ഡ്രാമേല് ഏതാണ് കണ്ടിട്ടുള്ളെ?
ഉം, ലെ ജെ നോ ഓഫ് ദ ബ്ലൂസി, കണ്ടു.
ആഹ്‌, ഓക്കെ, ഓക്കേ, എനിക്കത് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ്. മറ്റരു മത്സ്യകന്യക.
ആഹ്, അത് തന്നെ, അത് തന്നെ, ആഹ് ഉം പണ്ട് കണ്ടത.
ഫുള്ള് സീരി ഫുള് കണ്ടായിരുന്നോ?
ഫുള്ള് കണ്ടന്ന്. പക്ഷെ, എനിക്ക് കഥ അങ്ങനെ ഓർമ്മില്ല.
ആഹ്, എനിക്ക് അന്നക്കെ എല്ലാ കഥ ഓർമയി എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടെ നായിരുന്ന കാണുനൊരു സംഭവല്ലേ? അപ്പൊ എനിക്ക് നല്ല ഓർമ്മണ്ട്. ഓഹ് ശെരിയെന്നാ നല്ല സീരീസും കാര്യങ്ങളും ഇഷ്ട്ടള്ളാെക്കെ ചെയ്ത് ഇരിക്ക്ട്ടോ
മ്മ്ഹ്
ശെരിയെന്നാ കെടക്കുവാ
ശെരിടി
അല്ല ശെ സോറി ആഹ് പിന്നെ എപ്പെഴേലെക്കെ വിളിക്കാം ശെരി ശെര്യാണ്